ഹോ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഉം പറയൂ
ഞാന ഇവിടെ ചച്ചി കപ്പൽ പ്രോജക്ടിന്റെ കാര്യത്തിൽ നിക്കുകയാണ് ഇല്ല ഞങ്ങക്ക് സം മാത്രമേ കഴിഞ്ഞുള്ളൂ ഇനി പ്രോജക്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ എഴുതിക്കൊണ്ട് കൊടുക്കുക അ ടൈപ്പ് തിന് നാളെ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യണം അപ്പൊ പിന്നെ അത് വന്ന് ബൈൻഡ് ചെയ്യണം അതിന്റെ തിരക്കില് നിന്നെയാണ്
ആഹ് കൊടുത്ത
ഇല്ല പ്രോജക്ട് ബൈൻഡ് ചെയ്യാൻ കൊടുത്ത് ഇനി അത് ബൈൻഡ് ചെയ്തോൊണ്ട് വാങ്ങിച്ചിട്ട് നമ്മള് െ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോണം കോളേജില്ലേ കോളേജിന്റെ അടുത്ത് തന്നെയാ നിക്കുന്ന
ആ കോളേജ് കറക്റ്റ് എങ്ങനെുണ്ട് കോളേജ്ൊക്കെ
കോളേജ്, എന്തപ്പകുഴപ്പം നമ്മളുകേറുമ്പോ നമ്മുക്കത്രഇതില്ലല്ലോ. പഠിക്കാ വേണ്ട, വരണ്ടാന്നൊക്കെയല്ലേ ചിന്തിക്കുന്നേ, പക്ഷേ കോളേജ് ലാസ്റ്റാകുമ്പം മ്പോളായിരിക്കും ആ.. കൊള്ളായിരുന്നു. ഒന്നുകൂടി എൻജോയ് ചെയ്താൽ കൊള്ളാവെന്നുണ്ടെന്നു തോന്നുന്നു.
അതേശരിയാണ്, കോളേജ് അവസാനിക്കാനാകുമ്പോ നമുക്ക്ഭയങ്കരവിഷ മമായിരിക്കും. ലിങ്ക്സ്
ഇന്ന് ശവമടക്കാ ലൈഫിന്റെനല്ലൊരു ഭാഗല്ലേ, പോകുന്നേ
ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഇങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ. അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? എന്തൊക്കെ